ആഹ് പറ
ഫുഡ് എല്ലാം കയിച്ചാ
ഓഹ് കഴിച്ചു. നീ കഴിച്ചാ
ഓഹ് ഞാൻ കഴിച്ചു
ആഹ് എന്തൊക്കെയുണ്ട് വിശേഷം
പിന്നെ.. വിശേഷം എന്തുവാ അങ്ങനെ പോണ് പിന്നെ വീട്ടിലിപ്പൊ ചക്കയുടെ സീസൺ അല്ലേ
ഓഹ് ചക്കയൊക്ക ഉണ്ട്. അവിടെ ഉണ്ടാ
ചക്ക. ആഹ് ഞങ്ങളവിടെയും ഉണ്ട്. ഒരുപാട് ഉണ്ടോ ചക്ക
ഓഹ് ഒരു പ്ലാവ് നിറച്ചുണ്ട്
ഉം എന്ത് വരിക്കയാണോ
ഓഹ് വരിക്കയാണ്. നിന്റെ അവിടെയുള്ളത് വരി
കൊള്ളാം ആഹ് അതെ അതെ നല്ല മധുരം ഒക്കെയുള്ളതാണോ.
ഓഹ് മധുരൊക്കെ ഉണ്ട്. തേനൊക്കെ ഉണ്ട്
ആഹ് എല്ലാം എന്ത് ചെയ്യും. വിൽക്കുവോ
ഓഹ് വിക്കും. പിന്നെ അടുത്തുള്ളവർക്കൊക്കെ കുറച്ച് കൊടുക്കും.
ആഹ് ആഹ് ആഹ്. അല്ല എത്ര രൂപ വെച്ചാ കൊടുക്കണേ
ഇവിടെയൊക്കെ ഒരു അമ്പതും എൺപത് രൂപക്കൊക്കെ വിക്കും കൂടി പോയാ നൂറ്
ആഹ്‌ ചെലവുണ്ടോ
ഓഹ് ചെലവൊക്കെണ്ട് ണ്ട്
ആഹ്
നിങ്ങളവിടൊക്കെ എന്തുചെയ്യും
ഞങ്ങളവിടെ മറ്റേ ഈ വണ്ടിക്കാരു വരുവല്ലോ മറ്റേ മൊത്തത്തിലെടുക്കണേ
ഓഹ്
മൊത്തത്തിലോ വണ്ടികരെടുത്തോണ്ടുപോവല്ലേ ചക്കക്കാരന്മാര് വരും.
ഓഹ്
അവിടെ അവ അവര് ക്ക് ക്കൊടുക്കും.
ആഹ് ആഹ്‌
അവരിതേപോലെ വലിയ വണ്ടിയില് വന്നിട്ട് ഉണ്ടോ ചോയ്ക്ക് എന്നിട്ട് ഒരുമിച്ച് മൊത്തം അടത്തെടുത്തോണ്ട് പോവും.
അ അത്രയും കൊടുക്കുമ്പോ എത്ര രൂപ കിട്ടും.
അത്രയും പോക്കുമ്പോ ഒരു രണ്ടായിരം മൂവായിരമൊ ക്കെ കിട്ടും.
അത്രേം കിട്ടോ അത് നല്ല
ആഹ് അത്രേം കിട്ടും ആഹ്.
ആഹ് വരിക്കയാണോ
വരിക്കണ്ട് കൂഴയുണ്ട് എല്ലാം ഉണ്ട്.
ഓ, ഓ.
പിന്ന ആത്തിച്ചകേണ്ട് ആത്തിച്ചക്കേം കൊറേ ഒണ്ട്.
ആഹ.
ആ ആതിച്ചക്ക പഴുത്തു പോയ എടുക്കൂല കടെല്.
ഓ അത് പച്ചയായിരിക്കുമ്പോഴെടുക്കു പഴുത്തു വരണെന് മുന്നേ.
ആഅവിടെയില്ലേ?
ഇവിടെ ഒ ണ്ടാരുന്നു പട്ടുപോയി.
ആഹ്, ആഹ് പിന്നെ ഫ്രൂട്ട്സൈറ്റങ്ങളൊന്നുല്ലേ മരങ്ങളൊന്നുല്ലേ വീട്ടില്.
ഫ്രൂട്ട്സ് മാവ് മാവുണ്ടായിരുന്നു മാവ് കാച്ചില്ല റംബുട്ടാൻ കൊണ്ട് ന ട്ടേക്കണ് അതും കാച്ചില്ല.
ഏ
നിന്റെ അവിട
നമ്മളവിടേം റംബ് നമ്മളവിടേം റം മ്പൂട്ടാൻ കൊണ്ട് നട്ടേക്കാന് ഇതുവരേം കാച്ചില്ല കൊച്ചുതൈമാവുണ്ട്. മാവ് കാച്ചാര്ന്നെ ഈ വർഷം കാച്ച് പക്ഷെ മാങ്ങ കൊറേ ഒണ്ടാര്ന്ന്. പഴ പഴിക്കാൻ വേണ്ടി വെച്ചപ്പോ അത് പുഴ് കേടായി ഒന്നും കിട്ടീല്ല. നല്ലതൊന്നും കിട്ടീല്ല എല്ലാം അഴ്ക്കെര്ന്ന്.
ഓ, ഓ
എല്ലാ അഴുക്ക അഴുക്കാപ്പോ രു പുഴുവും നമ്മൾ പക്ഷെ പൊറമേ കാണുമ്പോ അതില് കേടൊന്നുല്ല നല്ല പ ച്ച മാങ്ങ പഴുത്ത് ഏ തു മീതപ്പറൊക്കെ കാണാൻ നല്ല ഭംഗി.
ആ
പക്ഷെ ഇത് ആ ചെത്തിയപ്പം വെറും അഴുക്ക.
ഓ, ഓ
നല്ലതില്ല.
ആഹ്.
അവിട കാച്ചില്ലേ മാവ്?
ഇല്ല മാവ് കാച്ചില്ല.
ഉം. നമ്മക്ക് പിന്നെ മറ്റേ ഇതോണ്ട് ആ ഈ നെല്ലിക്ക യുണ്ടല്ലോ മറ്റേ മുളക് നെല്ലി.
ഓ, ഓ
അതൊണ്ട് ക്കാ ആഹ് അത് അത്പ്പൊ അതിന്റെ സീസൺ അല്ല ഇപ്പൊ ഇല്ല ഇമ്. മുന്നേ ഞാൻ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത്. അത് കായ്ച്ച് പഴുത്ത് കൊറെക്ക കിട്ടി നല്ല. മധുരോം ഒണ്ടാന്നെട്ട മധുരോം ഒണ്ട് എന്ന പുളിപ്പും ഒണ്ട്.
ഓ, ഓ
പിന്ന കാരക്കയുണ്ട് കാരക്ക നല്ല മധുരം. പക്ഷെ അത് അടക്കാനൊന്നും ആരുല്ല അത്രയും തൊഴിഞ്ഞാണ് പോയത്.
ല്ല്യമരോ.
എന്തോ?
വല്ല്യ മരമാണോ?
വല്യ ഓ വോ വല്യ മരം കൊറേ വർഷത്തെ പഴക്കൊണ്ട്.
ഓ, ഓ
കൊറെ വർഷത്തെ പഴക്കൊണ്ട്. ഞാൻ കല്യാണം കഴിഞ്ഞ് വരണെന് മുന്നേ. പണ്ടേ ഒള്ള മരം. നല്ല മധുരോള്ള കാരക്ക നല്ല. വല്യ സൈസ് അത്രേം തൊഴിഞ്ഞ് വീണാണ് പോണ പക്ഷെ.
ഓ, ഓ
അവിടെ കാര്യായൊന്നുംല്ലല്ലേ
ഇല്ല ഇവിടെ കാരയില്ല
പിന്നെ തെങൊക്കെ യിണ്ടാ
തെങ്ങുണ്ടായിരുന്നു മുറിച് കളഞ്ഞ്
ഓ ഉം ഞങ്ങൾക്ക് അവിടെ തെങ്ങുണ്ട് ആഹ് പക്ഷെ ഇപ്പൊ തേങ്ങ തേങ്ങ വിക്കുന്ന തേങ്ങ അടക്കാനാണ് ആളെ കിട്ടാത്ത ഓ എന്നും ആൾക്കാരെയൊക്കെ വിളിക്കുമ്പോ ആർക്കും സമയയില്ല ഇപ്പൊ തെങ്ങ് കേറുന്ന ആൾക്കാരൊക്കെ കൊറവ ആരുല്ല
ആഹ്
തേങ്ങ അത്രയും തറയിലാണ് വീണ് പോണ്
ഹസ്ബൻഡ് എന്ത്‌ പറയുന്നു
ഹസ്ബൻറ് എന്തിര് ജോ ജോലിക്ക് പോയി
ആഹ് എന്ത് ജോലിക്ക് പോവുന്ന്
ഒരു ബാങ്കില് പോണ്
ആഹ് ശമ്പളൊക്കെ ണ്ടോ
ഓ അത്യാവശ്യുണ്ട്
ആഹ്
പിന്നെ ഇനിയെപ്പം ഒരു ഫങ്ക്ഷൻ വരുന്നുണ്ട് അപ്പൊ അതിനൊരു തുണിയൊക്കെ എടുക്കാന്നൊക്കെ പറഞ്ഞ് പ്ലാൻ ചെയ്തിരിക്കുന്നു രു മറ്റേ ഇതുണ്ടല്ലോ പല്ലാസോ പാന്റ് ണക്കെ കിടക്കണ ഡ്രസ്സുണ്ടല്ലോ ഷരാറ സെറ്റ് ഷറാറാസെ ഒരു നൂലി എട്ട്
ആഹ് ആഹ്
ഒരു ശഹാറ സെറ്റ് എടുക്കാന്ന് വിചാരിക്ക്ണ് പക്ഷെ അവന് നല്ല റേറ്റ് ഉണ്ടന്നോന്ന്ണ് ആയിരത്തിന് മോളിലോട്ട് റേറ്റ്
ഓ അയിന് നല്ല റേറ്റാണ്
ഉം ഉം ക്ഷെ അത് കാണാൻ നല്ല ഫംഗിയാണ്
ആഹ് ഏത് കളർ ഇട്ക്കാ ഉദ്ദേശിക്ക്ണെ
കളറ് റോസ അല്ലെങ്കിൽ വൈലറ്റാ പച്ചയാ എന്തെങ്കിലും എനിക്ക് പച്ചയാണ് ഇഷ്ടം ഏറ്റവും ഏറ്റവും ഇഷ്ടള്ള കളർ പച്ചയ നിനക്ക് ഏത് കളറാണ് ഇഷ്ടം
എനിക്ക് പിങ്കാണ് ഇഷ്ടം.
ആഹ് എനിക്ക് പച്ച ചുരിദാറ്കൾ കൊറേണ്ട് പച്ച ചുരിദാറും ഉണ്ട് പച്ച സാരിയും ഉണ്ട്
ഓ താങ്കക്ക് ജോലി ഉണ്ടോ
ഇല്ല ഇല്ല എനിക്ക് ജോലിയൊന്നുല്ല ഞാൻ വീട്ടില് ഇരിക്ക്ണ് പി എ സി പഠിക്ക്ണ് നിനക്ക് ജോലി ഇണ്ടോ
ഇല്ല ജോലി ആയില്ല ജോലിക്ക് വേണ്ടി നോക്കുണ് ണ്ട്
ആഹാ എന്തിന് എന്തെങ്കിലൊക്കെ ട്രൈ ചെയ്യണേ എന്തെങ്കിലൊക്കെ കിട്ടും ജോലി അപ്പോ പിന്നെ കൃഷിയൊക്കെ ഉണ്ടോ വീട്ടില്
ഓ കൃഷിയൊക്കെ ഇണ്ട് വെള്ളരിക്ക പപ്പയും അമ്മയും കുടെഒക്കെ കൃഷി ചെയ്യും.
ആഹ് ആഹ്
പിന്നെ ആവശ്യത്തിന് മഞ്ഞൊക്കെ ഇണ്ട്
ഉം
നിന്റെ അവിടെ എല്ലം കൃഷി ചെയ്യോ
ഞങ്ങടെ അവിടെ വാഴയുണ്ട് വാഴയുണ്ട് മുളക് ഇഷ്ടം പോലെ ഉണ്ട് മറ്റേ തൈര് മു ള പാ തൈര് മുളകല്ല പാൽമുളക് പാൽമുളകും ഒടങ്ങടി മുളകൊക്കെ ഇഷ്ടമുണ്ട് ഒടങ്ങ് ഒടങ്ങല്ലി മുളകൊക്കെ പറിച്ച് വിക്കും പിന്നെ പാൽമുളക് പറിച്ച് അച്ചാറ് ഒക്കെയിടും നല്ല ടേസ്റ്റാണ് അത് എരിവൊന്നുവില്ല കഴിക്കാൻ നല്ല ടേസ്റ്റാണ്.
ആഹ് ഹാ
പിന്നെ പിന്നെ മറ്റേ കാന്താരിമുളകും ഒക്കെ ഉണ്ട് ക ത്തിരിക്കയുണ്ട് കത്തിരിക്ക നല്ല നല്ല വയ്ലറ്റ് കത്തിരിക്ക കേടൊന്നുല്ല നല്ല ഫ്രഷ് സാധനം.
ഓ വോ അവിടെ ഇതെല്ലാം പൊടിക്ക്ണന്നെ
ആഹ് ഞങ്ങള് നട്ട് വളർത്തി ഏഹ് വെള്ളൊക്കെ ഒഴിച്ച് നന്നായിട്ട് വളവൊക്കെകൊടുത്തു വളർത്ത്ണത്യെന്നെ അഹ് പിന്നെ ഇതുണ്ട് തക്കാളി ഉണ്ട്.
ആഹ്
ഓ ഓ പിന്നെ മൊളവ് മുളവ് പല ഐറ്റത്തിലുള്ള മുളക് ഇഷ്ടം പോലെ ഉണ്ട്.
ഓ ഓ
പിന്നെ മറ്റേ കോവയ്ക്കയിണ്ടായിര്ന്ന് കോവയ്ക്ക പക്ഷെ മഴ പെയ്തപ്പ പ്പ അവിടത്തെആ മണ്ണ് ഇടിഞ്ഞു പോയപ്പോഴത്തേക്കും അതെല്ലാം അങ്ങ് പട്ട് ബോയി മറിഞ്ഞ് വീണപ്പൊ അതിന്റെ അവിടെന്ന് കൊണ്ട് അത് എല്ലാം കൂടെ അങ്ങ് വീണപ്പം അ ആ അത് പിന്നെ പൊടിച്ചില്ല പിന്നെ നിത്യ വഴുതന ഉണ്ടായിരുന്നു
അഹ് എന്ത് സധനം
നിത്യവഴുതനെ എന്ന് പറയുമ്പം ചെറുതായിട്ടിരിക്കും ഇങ്ങനെ പൂവ് പോലെ ഇങ്ങനെ ഇര്ന്നിട്ട് ഇങ്ങനെ. ഒരു കൂർത്തിങ്ങനെ പൂ പോലത്തെ ഒരു സാധനം വരും ചെറിയ സാധനവാണ് അത് ഇങ്ങനെ വിഴ്‌ക്ക് വെക്കും ഇങ്ങനെ അരിഞ്ഞിട്ട് പക്ഷെ മുറ്റി പോയാൽ അലിയാ ഒരുമാരി. ഏഹ് കര്കരായിരിക്കും
നല്ല ടേസ്റ്റ് ആണാ
ആഹ് നല്ല ടേസ്റ്റാണ് പിഞ്ച് പറിച്ച് ചെറിയ ഒരുപാട് സൈസല്ലാതെ പിഞ്ചു പറിച്ച് കീറി സവാളയിൽ ഇങ്ങനെ നീളത്തിന് അരിഞ് ഇട്ട് ഏഹ് വിഴുക്ക് വൊരട്ടുമ്പോഴത്തേക്കും വിഴുക്കുവരട്ടുമ്പോഴത്തേക്കും നല്ല ആ ടേസ്റ്റ് ആണത്
ഓഹ്
ഉ ഉപ്പും മൊളകും കൂടെ ഇട്ട് വിഴപ്പു വരട്ടി എടുത്താ മതി പിന്നെ തേങ്ങ ഇട്ടും തേങ്ങ അരച്ച് ഇട്ടും ഇട്ടാലും കൊള്ളാം നല്ല ടേസ്റ്റ് ആണത് സൂപ്പ സൂപ്പറാണ് ഞൻ അവിടെ രണ്ട് മൂന്ന് പ്രാവശ്യം വെച്ച്
ആഹ് നമ്മക്കിപ്പ സംസാരിക്കാനുള്ള സമയം പത്ത് മിനിറ്റാണ് പത്ത് മിനിറ്റ് ആവാറായി